ഹലോ
ഹലോ കേക്കാവോ
ആഹ് കേക്കാ കേക്കാം
ആഹ് ഓക്കേ
സുഖാണോ
സുഖം സുഖം അഹ് അവടെ സുഖാണോ
ഓ സുഖം എന്തരൊക്കെ വിശേഷം ടൂറൊക്കെ പോയതറിഞ്ഞല്ലേ
ഓ, ഞാനിപ്പോ രു ടൂറ് പോയിട്ട്ണ്ടാര്ന്നു ഈ കഴിഞ്ഞ ദിവസം.
ഉം
അതിന്റെയാ, ഞാൻ ഫോട്ടോക്കെ ഇട്ടത്.
എവടെ പോയത്?
ആഹ്, ഞ ഇപ്പൊ, ആഹ്, നമ്മള് മൂന്നാറും കൊടൈക്കനാലുവ പോയത്. ഒരു, നാല് വസത്തെ ടൂറ്.
ആഹ്, കൊള്ളായിര്ന്നൊ സ്ഥലൊക്കെ?
ആഹ്, പിന്നെ കൊള്ളാര്ന്നു. ഫ്രണ്ട്സൊക്കെ ഇപ്പ പഠിക്ക്‌ന്ന അവിടത്തുള്ള ഫ്രണ്ട്സ ക്ക്‌. ക്കെയിട്ടാ പോയത്. അപ്പം. ക്ലാസ്സ് തീരാറായോണ്ട് അങ്ങന. പോയതാ. നല്ലായിര്ന്നു! പിന്നെ, ഇപ്പം സീസണൂടി ആയോണ്ട് അവടെ ഫുൾ തണ്പ്പും കാര്യങ്ങളൊക്കെ ആയിര്ന്നു. മൂന്നാറും കൊടയ് കനലക്കെ.
ആഹ്, ആഹ്
പിന്നെ, ഞാൻ ഹ്, പണ്ട്പോയിട്ട്ള്ളതാ? ഇപ്പയ്ന് ഏഷം. പിന്നെ, അയ്‌നേഷം അങ്ങനെ. ഏഴാം ക്ലാസ്സിലെ ടൂറിനാണ്ടാണ് കൊടയ് ക്കനാല് ലാസ്റ്റ് പോണത്. പിന്നെ, ഇപ്പഴാ പോന്ന. പ്പം.
ഉം, ഞാ ഇതുവരെ പോയിട്ടില്ല. ഗുണ കേവലൊക്കെ പോയാ.
ആഹ്, അവിടെ മറ്റേ മഞ്ഞുമൽ ബോയ്സ്ള്ള ഫോ ഇതെടുക്കുന്ന. ആ സീനകളൊക്കെ ഇല്ലേ? സിനിമയിലെ ആഹ്, അവിടെക്കെ പോയര്ന്ന്? ഇപ്പൊ, അവിടെക്ക കൊറചൂടി റെസ്ട്രിക്ട് ആക്കി. കൊറച്ചുടി കമ്പി ടുന്നതായാലും. ഇപ്പൊ നമ്മള് ആഹ്, മുന്നേ, അവിടെ പോകുമ്പോ ഒരു മണ്ടെ ലൊരു. കൂടാരം പോലെക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്തൊക്കെ കേറ്റുവായിരുന്നു. ഇപ്പൊ അതൊന്നും കേറ്റാതെ. അവിടെക്ക അടക്കെ കെ ചെയ്തു.
ഓ, ഓ
പക്ഷെ, ഷെരിക്കും ആഹ്, പിള്ളേരുണ്ടായിരുന്നു. അവിടെ, ഭയങ്കര തെരക്കായിരുന്നു. കാരണം. ഈ വെക്ക ആഹ്, അതെ, വെക്കേഷനും കൂടി ആയോണ്ട്. കൊറേ, പിള്ളേരും ആഹ്, ടീച്ചേഴ്സും അങ്ങനെ കൊറ പേരുണ്ടായിരുന്നു.
ഉം
പിന്നെ. മറ്റെ, സൂഇ സൈഡ പോയിന്റ് ഈ പൈൻ ഫോറസ്റ്റ്, അങ്ങനെയൊക്കെ, കൊറേ സ്ഥൽത്ത് പോയി.
ഓഹ്, ഓഹ്, നിങ്ങളെങ്ങനെ പോയത്?
നമ്മള് ട്രെയിനിലാ പോയത് അത് ഏറ്റവും വലിയ തമാശായിരുന്നു ട്രെയിനി പോയി. നമ്മള് ഇവിടുന്ന്. ട്രെയിനി പോയി പക്ഷെ, നമ്മുടെ ട്രെയിൻ ഡിലേ ആയി. ഒരു രണ്ട്, മൂന്ന്, മണിക്കൂറ്. ഡി രണ്ട്, മൂന്നല്ല ഒരു അഞ്ചാറ്, മണിക്കൂറ് ഡിലേ ആയി. അപ്പൊ പിന്ന. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം, ടിക്കറ്റ് എടുത്തേക്കു വല്ലേ? റീഫണ്ട് അങ്ങനെ കാര്യങ്ങളോന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പണ്ടി.. ഡിലെ, ആയൊണ്ട് നമ്മള് പിന്നെ, അവടെ നിക്കേണ്ടി വന്ന്. പ്ലാറ്റ്ഫോമില്. പിന്നെ, കെടക്കേണ്ടിം, ഒ റങ്ങേണ്ടിം വന്ന്.
അയ്യോ?
വേറെ, വേറെ, നിക് വേറെ, ഒരു സ്ഥലത്തും നിക്കാനും പറ്റത്തില്ല. എവടെ ഇരിക്കാനും പറ്റ... റ്റത്തില്ല. പിന്നെ, ഒരഞ്ചാറ് മണിക്കൂർ അവിടെ നിക്കേണ്ടി വരുന്നു. അങ്ങനത്തെ കുറെ ഡിലയും പ്രശ്ന.. നങ്ങളും വന്നു. അല്ലാതെ നോക്കുവാ ണെങ്കി. ടൂറ്, നല്ലേയിരുന്നു. ആഹ് പിന്നെ, അവിടുന്ന് നമ്മള് മറ്റേ, തേയിലത്തോ തോട്ടത്തിലും. അങ്ങനെക്കെ കൊറെ പോയി. ഉം, ടീ ഫാക്ടറി. അവിടെക്കെ കാണാനായിട്ടൊക്കെ പോയി
ആഹ്എല്ലോട മഞ്ഞല്ലായിരു ന്ന്
ആ തന്നെ തന്നെ തണു പ്പ് കൊ മൂന്നാറിനെക്കാട്ട തണുപ്പ് കൊടൈക്കനാൽ ഉണ്ടായിരുന്നു മൂന്നാറില് അത്രയും തണുപ്പ് വന്നില്ലായിരുന്നു നമ്മള് പോയപ്പോ.
ഉം ഉം
ഉം അല്ല അവിടെ അവിടെ എവിടെ ടൂറൊന്നും പോയില്ലേ
ഇവിടെ ഞാൻ ലാസറ്റായിട്ട് പോയത് കോളേജ്ന്നാ
കോ
അതും ആ അത് കർണാടകയിലായിരുന്നു
ഓ കർണാടകയിൽ എവിടെയൊക്കെ പോയി
മൈസൂര് വേലൂര് കൂർഗ് മൂന്നമത്തെ
ഓ ഞാൻ ഞാൻ ഇവിടെ ഒന്നും പോയിട്ടില്ല ഇതുവരെ അവിടെ എങ്ങനെ എന്തൊ
നല്ലയാ നല്ലയാ അവിടെ നമ്മളൊരു ടെമ്പിൾ ഉണ്ടായിരുന്നു പിന്നെ ചർച്ച് പിന്നീട് മ്യൂസ് യംഅങ്ങനെ കൊറേ പോയി പിന്നെ ഷോപ്പിങ്ങിനൊക്കെ പോയി ബാം ബു ഫോറസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു
ആ അവിടെ എങ്ങനെ ബാംബു ഫോറസ്റ്റ് എങ്ങനാ
ബാംബു ഫോറെസ്റ്റ് ഫുള് മുള മാത്രം കാട് കാട് കണക്ക് ഫുള്ള് മുള മുള ആ് മുള അങ്ങോട്ട്ഷ ഇട്ടം പോലെ ഏരിയുണ്ട് അത് ഫുള്ള് മൊള പിന്നെ അതിലോട്ട് കയറി പോണ വഴിക്ക് കൊറെ കടകളാണ് അവിടെ നമ്മുക്ക് ഈ വില പീശിയൊക്കെ മേടിക്കാൻ പറ്റും സാധനങ്ങൾ നല്ല നല്ല വലക്ക് കിട്ടുകയും ചെയ്യും വല പേശാണെങ്കിൽ നല്ല രീതിയിൽ മേടിച്ചെടുക്കുകയും ചെയ്യാം
മേടിച്ച്അല്ലെങ്കല് ഇവിടെക്കെ ഷോപ്പിങ് ചെയ്യുമ്പം വില കൂടുതലാണ് പക്ഷെ നമ്മള് വില പേശിയാ ചിലപ്പോ നമുക്ക് കുറഞ്ഞ പൈസക്ക് സാധനം കിട്ടും അത് അല്ലാതെ നല്ല വിലയ എല്ലാരും പറയുന്ന
ഉം അവിടെ നമ്മൾ കേയറി മിക്ക കടകളിലും മലയാളികളായിരുന്നു
ആഹ് ആഹ് അവിടെ അവിടെ മലയാളികൾ ആ ക്കെ
അടിപൊളി ആയിരുന്നു നമ്മള് കൂർഗില് പോയായിരുന്നു അടിപൊളി
കൂർഗിൽ ഞാൻ പോയിട്ടില്ല
കൂർഗ്‌ നല്ലായിരുന്നു അവിടുത്തെ ആഹ് ഫുഡായാലും അവിടെന്ന് ബാമ്പു ഫോറസ്റ്റ് ആക്കാം
ആ ഹ്ആഹ്
പിന്നെ ഒരു ഗോൾഡൻ ടെമ്പിൾ ഉണ്ടായിരുന്നു
ആ ഗോൾഡൻ ടെമ്പിള് ശരിക്കും കേട്ടിട്ടുണ്ട്
ഉം ഉം അത് സൂപ്പർ ആയിരുന്നു അകത്തൊക്കെ നല്ല രസമായിരുന്നു
ആഹ്
പിന്നെ നമ്മള് അവിടെ ഒരു ഡാമില് പോയി ടാമില് പോയി ഉ വെള്ള ഉണ്ടായിരുന്നു
ആ
എനിക്കന്നാ നമ്മള് പോയ സമയത്ത് വെള്ളം ഇല്ലായിരുന്നു തോന്നന്ന്
ആ നിങ്ങളാ നിങ്ങള് ആ വെക്കേഷ വേനൽ ടൈമിലാണോ പോയത്
ആഹ് പോയത്
ആഹ്
ഫുഡ് കൂർഗിലെ ഫുഡ് കിടിലാ യിരുന്നു മൂന്ന് നേരവും അടിപൊളി ഫുഡ് രാവിലെ നല്ല സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്ക് നെയ്ച്ചോറും വൈകീട്ട് ഇതൊക്കെയായിരുന്നു മന്തിയൊക്കൊയായിരുന്നു
ഓ ഓ പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഫുഡ് ഭയങ്കര മോശമായിരുന്നു
ആണോ
കൊടക്കനാല മൂന്നാറള്ള ഒരു ദിവസത്തെ രാവിലത്തെ ഫുഡ് നല്ലതായിരുന്നു പക്ഷെ അല്ലാതെ ഫുഡ് മോശമായിരുന്നു കാരണം ഈ പാക്കേജുകാരല്ലേ ഫുഡ് ആഫുഡും കാര്യങ്ങളും നോക്കുന്ന
ആഹ് ആഹ്
അപ്പം അങ്ങനെ അവരുടെ ഇത് വെച്ചാവുമ്പോ അല്ല ഫുഡും കാര്യങ്ങളും കൊണ്ട് നിർത്തുന്ന അവിടെ ഫുഡ് അങ്ങനത്തെക്കെ ഭയങ്കര മോശമല്ലായിരുന്നു പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ ഫുഡ് നമ്മുടെ ഇവിടത്തെ പോലെല്ല അവിടെ അപ്പ അങ്ങനെയൊക്കെയ ആാണ് ഫുഡ് എന്നാലും പക്ഷെ നല്ല മോശമായിരുന്നു നല്ല മോശം ഫുഡും കാര്യങ്ങളൊക്കെ ബാക്കി അല്ലാതെയൊക്കെ നല്ലതായിരുന്നു പക്ഷെ ഫുഡിന്റെ കാര്യത്തില് ആഹ നല്ല മോശം ഇതായിരുന്നു
ആഹ് ആ ഇവടെ പക്ഷെ നമ്മള് ഈ സ്ട്രീറ്റ് ഫുഡ് ഒക്കെ ഉള്ള പഞ്ഞില്ല അല്ലാത്ത ഹോട്ടൽ ഫുഡ്ഒ ക്കെ മലയാളി റെസ്
ആഹ് മ ആഹ് അവടെ മലയാളി റെസ്റ്റോറന്റ്ല്ലെ?
ആഹ് ആഹ് അതോണ്ട് കൊള്ളായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു.
അതെ.
പിന്നെ പോയെ സ്ഥലങ്ങളൊക്കെ കൊള്ളായിര്ന്ന് പശെ നമ്മട- കൂടെ ഒര് മെയിൽ ടീ മെയിൽ സ്റ്റാഫും പിന്നെ ഒര് ഫീമെയിൽ സ്റ്റാഫും ആയിര്ന്നെ, ഈ സാറ് സാറും പാക്കേജ്- രുമായിട്ടൊക്കെ കൊറച്ച് വിഷയൊക്കെണ്ടായി അങ്ങനെ കൊറച്ച് പ്രേശ്നൊക്കൊണ്ടായിര്ന്ന്.
ആണോ എ എന്തിന് പ്രശ്നം?
അവടെ ഈ സാറ്ന്റെ നാട്ട്ആരാണ് നമ്മളെ പാക്കേജ് കൊണ്ട് വന്നത്.
ഓഹ്.
അപ്പം ആ അവടെ അവട്ത്തെ അമ്പലത്തില് ഉത്സവത്തിനെങ്ങാണ്ട് ഈ ഇവരും ആ സാറും തമ്മില് എന്തോ പ്രെശ്നൊക്കായി. ആ അങ്ങനെ അതുംഅല്ല നമ്മള് ടൂർന് സമയം - അത് ആ ഒന്നാമത്തെ ദിവസം നമ്മള്, ഫസ്റ്റ് ഡേ വൈകിട്ടാണ് പോണത്. ഫ ഫസ്റ്റ് ഡേ വൈകിട്ടോയിട്ട് സെക്കന്റ്‌ ഡേ രാവിലെ ആയപ്പോത്തേക്കും നമ്മള് മൈസൂരെത്തി. എന്നിട്ട് ആഹ് മൈസൂര്ന്ന് ആ.. ഒര് ഹോട്ടല് ഹോട്ടല്- ഇവ്ടെ സ്റ്റേ സ്റ്റേ അല്ല ഹോ- ത്രെ എട്ത്ത് റൂമെട്ത്ത്ട്ട് അവിടന്ന് ഫ്രെശായിട്ട്, ആഹ് ചെയ്ഞ്ച്ചെയ്യാനും ഫ്രശാ- ഫുഡൊക്കെ കഴിക്കാൻവേണ്ടീട്ട് അവടതന്നെ- എട്ത്ത് അപ്പൊ അതൊക്കെ കയിഞ്ഞ് നമ്മള് ഫ്രെഷൊക്കെ ആയി എറങ്യേപ്പത്തേക്കും ആണ് സമയം താമസിച്ച്പോയി അപ്പൊ അതുകൊണ്ട് നമ്മക്ക് അന്നത്തെ ദിവസം മയിസൂറ് - കൊറേ സ്ഥലത്തൊന്നും പോവാം പറ്റീല. അപ്പൊ അതും കൂടെക്കെ'ആഹ് അതുംകൂടെക്കായ- അപ്പത്തേക്കും സാറ്ങ്ങനെ - ഇതായി നിങ്ങള് ഇങ്ങനെ പാക്കേജ്കാര് നിങ്ങള് കാരണോംആണ് ലേ - ഏതോ കൊറേ സെലത്ത് പോവാൻ പറ്റീലന്നൽത്തെ പറഞ്ഞ് അങ്ങനെ കൊറച്ച് പുള്ളാര് പാക്കേജ് വരെ കൂടെ നിന്നത്. അപ്പം സാറ്നെ അങ്ങോട്ട് ഒറ്റപ്പെട്ത്തിക്കളഞ്ഞെല്ലാരും.
ഓഹ് അങ്ങനെ നമ്മക്കും അതൊണ്ടായ്ര്ന്നു. നമുക്ക് മൂന്നാറിലെ കൊറേ സ്ഥലം കാണാൻ പ- റ്റീല. അത് ഇത് തന്നേയ്ര്ന്നു പ്രെശ്നം. എറങ്ങാം താമസിച്ചത് വേറൊര് സ്ഥലത്ത് ആടന്ന് ചേഞ്ച്‌ ചെയ്യാനൊക്കെ കൊണ്ടാ-. ക്ക്യേത്. അപ്പവടെ കൊറേ പ്രെശ്നങ്ങളൊക്കായാര്ന്നു. ഇങ്ങനെ വൃത്തിയില്ലാത്തേന്റെ അങ്ങനെക്കെ കൊറച്ച്, കാരണംഅമ്മള് സ് എടുക്കുന്ന സ്റ്റേ അല്ലല്ലോ ചേ- ചെയ്യാൻ മാത്രായിട്ടല്ലെ കേറുന്നെ. അപ്പൊ അങ്ങനെയൊക്കെ പ്രശ്നം വന്നു പിന്നെ കൊറെ സ്ഥലം കാണാൻ പറ്റിയില്ല അതുകൊണ്ട്. അപ്പൊ അതോണ്ട് മൂന്നാറില് കൊടക്കനാല്- പിന്നെയും കാണാൻ പറ്റും പക്ഷെ മൂന്നാറില് കൊറേ സ്ഥലങ്ങള്- ഇങ്ങനെ പ്രശ്നം കാരണം കാണാനൊന്നും പറ്റിയില്ലാര്ന്ന്. അതിന്റേതായ പ്രശ്നങ്ങളൊക്കെ നമ്മക്കിടയിലും വന്നാരുന്നു. പിന്നെ ഫ്രണ്ട്സുയിട്ടൊക്കെ പോവുമ്പോ ഒരു സന്തോഷവാ
അതാ
ആഹ് നമ്മള് പിന്നെ നമ്മള് ഇനി ഇത് കഴിഞ്ഞാല് അവരുയിട്ടൊന്നും പോകത്തില്ലല്ലോ ഇങ്ങനെ അവരായിട്ട് എല്ലാരേം കാണ- ത്തൂടിയില്ല അപ്പൊ ആകെക്കൂടി കി - ത് ന്നത് ഇങ്ങനെ ടൂറും കാര്യങ്ങളും മാത്രയല്ല ലാസ്റ്റ് കിട്ടുന്ന ടൂറ്. അതേപോലെ നമ്മക്ക് ലാസ്റ്റ് കിട്ടുന്ന ടൂറിനകത്താ എല്ലാരോടും കൂട്ടാവേം ചെയ്യ്ന്നത്.
ആഹ് ആഹ് നമ്മടെ ഇൻസ്‌ട്യൂഷൻ - ന്റെലും ഒണ്ടാര്ന്ന് പക്ഷെ അത് ഞാൻ വന്ന് അഡ്മിഷൻ എടുത്ത് ഒരാഴ്ച ആഹ്- പോലും ആയില്ല ആഹ് സെമ്മ് സമയത്താണ് പോകാൻ വേണ്ടി നിന്നത് അപ്പ എന്നെ വിളിച്ചാരുന്ന് പക്ഷെ എനിക്ക് അവിടെന്ന് ആരും- ഫ്രണ്ട്സ് ഒന്നും ഇല്ലാരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ പോണില്ലന്ന് പറഞ്ഞ്
ആഹ് ഫ്രണ്ട്സ് ഒക്കെ ആവാതെ പോകുമ്പോ ഭയങ്കര-
ഉം അതാ ആരുയില്ല എന്നാലും നമ്മൾ ടൂറിന്പോയി പരിചയപ്പെടാന്ന് വെച്ചാലും അങ്ങനെ- ടൂറിന് പോവുമ്പോ എങ്ങനെ അങ്ങനെ കമ്പനിയാകുന്നെ ഇപ്പൊ കമ്പനി ഒള്ളോരാണെങ്കി- കൊറച്ചൂടി ഇതാവാംമേണ്ടി നല്ലതാ.
അതെ ഇനി എന്തേലും- ഇനി എന്തേലും ടൂറ് വരുമ്പോ പോയി ഇപ്പോ ഫ്രണ്ട്സ് ഒക്കെ ആയിക്കാണുവല്ലോ
ഇപ്പം ആഹ് കമ്പ്യൂട്ടർ കോഴ്സല്ലേ അപ്പ അതുകൊണ്ട്- അങ്ങനെ ഫ്രണ്ട്സൊന്നും ഇല്ല ഇപ്പം നമ്മള് പല സമയത്താണ് പോകുന്നത് നമുക്ക് ഇഷ്ടോള്ളപ്പോ പോകാം ഒന്നരണിക്കൂറ് ക്ലാസ് എപ്പോവേണെങ്കിലും പോയ്‌ അറ്റന്റ് ചെയ്യാം
ഓഹ് അങ്ങനെ എന്തായാലും ഞാൻ പറഞ്ഞടുത്ത് പോകു കേട്ടോ മൂന്നാറും കൊടെക്കനാലും ഇപ്പ സീസണു ആണ് ഇപ്പൊ പോയാ നല്ലതാരിക്കും അങ്ങനെ പറ്റ് പറ്റുവാണെങ്കിൽ എന്തായാലും പോവും
ആഹ് പോവാൻ നോക്കാം
ഓക്കെ ഞാൻ വിളിക്കാവേ ഇനി ഒരു പ്രാവശ്യം വിളിക്കാം ഓക്കെ ശരി